ഹലോ ആഹ് ഇന്ന് പണി മാണോട്
ന്ദോ കേട്ടില്ലേ
ഇന്ന് പണി കാണുവോ
അറിഞ്ഞില്ല ഇപ്പൊ വിളിക്കണം
ആ മൊയ്ലാളിയെ വിളിച്ച് ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല നമ്മള കയ്യിലും അഞ്ച് പൈഷ ഇല്ലാതിരിക്കുവാണ് ഏഹ്
ഉം ഉം ഉം
ആ ഇന്നിപ്പം രാജേഷ് അണ്ണന്റെ വൈഫിന്റെ ഡേറ്റ് മാറ്റിയതൊണ്ട് പുള്ളിക്കാരനും കാണും പിന്നെ നീയും ഉണ്ട് ഉണ്ടെങ്കി പിന്നെ നമ്മുക്കൂടള്ള പണി കാണത്തില്ല പുറം പണി ചെയ്യാൻ ഈ അവസ്ഥയിൽ പറ്റത്തില്ല അല്ലാ ന്യൂനമർദ്ദവോ മറ്റെന്തെങ്കിലും ആണോ ടൈ
ആഹ് ഒരറിവുല്ല ഇന്ന് രാവിലെ തന്നെ മഴയ
രാവിലെ മഴയാ പുറം പണി ചെയ്യാൻ പറ്റത്തില്ല ഓ എന്റെ മോള് കെടന്ന് തുമ്മുന്ന് പനിയായി ഇന്നലെ വല്ല്യ കുഴപ്പല്ലായിര്ന്ന് ഒരു ഒരു മാസത്തിന് ഒരു മൂന്നാലാഴ്ചക്ക് രണ്ടു ആഴ്ചക്ക് മുമ്പ് ഒരു അവധി എടുത്തപ്പോം ഉ മൂന്ന് ഐസ്ക്രീം വാങ്ങിച്ചാ മൂന്ന് പേർകൂടെ അയില് രണ്ടെണ്ണം എന്റെ പങ്കൂടെ എന്റെ മോളങ് തിന്നു അപ്പത്തേക്ക്‌നും നല്ല തണുപ്പായപ്പോഴത്തേന് മൂക്കലിപ്പ് തൊടങ്ങി അഴിന് മുമ്പ് മൂക്കലിപ്പ് ഒന്ന് മാറിയപ്പോ ഞാൻ വാങ്ങിച്ചതാ ഇല്ല പത്ത് രൂപയുടെ ചെറിയ ഐസ്ക്രീം ഉണ്ടല്ലോ ഓ കെടന്ന് കെടന്നു തുമ്മുവാ നല്ല പനിക്കാ പടച്ചവനെ ഉം പണിയു ഇല്ലാ പൈ
ഈ സമയത്ത് ആ സാനം ഒന്നും മേടിച്ചു കൊടുക്കര്ത് ഞാനൊക്കെ അവന് ഐസ്ക്രീം കൊടുത്ത കാലം തന്നെ മ മെനഞാന്നങ്ങാണ്ട് ആരൊ ഒരാ മറ്റേ ഇവരെ ഒരു ബന്ധുക്കാരനങ്ങാണ്ട് മേടിച്ചു കൊടുത്ത്
ആ ആ ആ എന്നോട കഴിഞ്ഞ ദിവസവും പറഞ് ഞാന് ഓടിച് പൊക്കോണം പറഞ്
ഞാ മറ്റേ കിന്റർ ജോഴില്ലേ അതൊന്നും മേടിച്ചു കൊടുക്കത്തില്ല മേടിച്ചു കൊടുക്കത്തില്ല തന്നെ ഇബനെങ്ങാണ്ട് ഒറ്റ പ്രാവശ്യങ്ങാണ്ടേ അത് വേറെ ആരൊ മേടിചോണ്ട് കൊടുത്ത ഉം അല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോ ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചു മുട്ടായി തീറ്റിക്കര് തന്ന്
ആഹ് ആഹ് ആഹ് ഹാ ഹാ
പുഴു വരുന്ന് പർഞ്ഞാ പക്ഷേ ഇപ്പ ആര് മുട്ടായി മേടിച്ച് കൊടുക്കാ ന്ന് പർഞ്ഞാലും വേണ്ടന്ന്
ആഹ് ആഹ് ആഹ് ആഹ് നല്ല കാര്യവ
പിന്നെ ജ്യൂസ് വേണോന്ന് മാത്രേ പറയത്തുള്ളൂ ഇപ്പൊ ജ്യൂസും അങ്ങനെ മേടിച്ച് കൊടുക്കത്തില്ല, മേടിച്ച് തരാം മേടി ച്ചരാം മേടിച്ചരാം വീട്ടി വരുമ്പോ ഇച്ചിരി ഒന്ന് കരയും, അത്രേ ഒള്ളു
ആഹാ ഓ ഇത് കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാവും അഅമ്മള്
ഉം
കണ്ടിരിക്കത്തില്ല അപ്പൊ പിന്നെ പോയി വാങ്ങിച്ചോടുക്കും ഞാന്ന്
അത് കുറേ അങ്ങ് മൈ മൈൻഡ് വെ ക്കാതെങ്ങ് ഇരുന്ന മതി അതൊരു ഇതിനത്ത് അവര് പറയുന്നുണ്ട്. പിള്ളാര് വാശി പിടിച്ച് കരയുമ്പോ നമ്മളത് സാധിച്ചു കൊടുക്കുവെന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവരത് തന്നെ പിന്തുടരും
ആഹ് ഞാനേ ഞാന്‌ കൂടുതലും നമ്മുടെ ഈ കുപ്പിയിലുള്ള ജ്യൂസുകളങ്ങ് ഒഴിവാക്കും നമ്മുടെ ഇവിടെ നമ്മുടെ ഈ തെരുമുക്കിനും വടക്കോട്ട് പോകുമ്പോ കെഴക്കേ സൈഡിലൊരു ഒരു ജ്യൂസ് കടയുണ്ടല്ലോ കണ്ടിട്ടുണ്ടോ ഉം
തെരുമുക്കീന്ന്
വടക്കോട്ട് പോവുമ്പോ ചേച്ചിയുടെ കടയിലോട്ട് പോകുന്നതിന്റെ കിടക്കേ സൈഡിൽ ഒരു, ആഹ് അത് തന്നെ അത് അത അത് തന്നെ അവിടെ പോ അവിടെ പോയിട്ട് ലെമൺ ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ കൂട്ലും അ വക്ക് ഓറഞ്ച് ജ്യൂസ് സിനോടാ താല്പര്യം. അത് വാങ്ങിച് കൊടുക്കും. ഇപ്പം ന്നു വെച്ച ഞാന് ആഹ് ഉണക്ക് സമയത്തായിരുന്നപ്പോഴാ അത് വാങ്ങിച്ചോടുത്ത് ഇപ്പൊ മഴയായപ്പം അവക്ക് വേണ്ട ജ്യൂസിനോട് താല്പര്യ ഇല്ല ഉ ഉ അത് ചാർജറ് തോന്നും തോന്നുമ്പോ അതിന് മൂന്നും സാനം വേണം, ഇല്ലെങ്കിൽ പിന്നെ പാടാ
അതാപറഞ്ഞേ അങ്ങനെ വാശി പിടിക്കുമ്പോഴത്തേക്കും ഒരു വെ ഒരു കാരണവശാലും മേടിച്ചു - ടും അതു ആ ആദ്യത്തൊര് രണ്ട്ദിവസ ക കരഞ് കഴിയുമ്പോ അവര് മനസ്സിലാകും ഇനി വാശി പിടിച്ച മേടിച്ചു തരത്തി അപ്പ പിന്നെ അത് തിരിച്ച് തിരിച്ച് തിരിച്ചു വിടണം ഓഡറൈത് ഇപ്പവരും
ആഹ് ഹാ ഹാ അല്ല എടക്ക് ഞ്ഞാനു ങ്ങനെപ ഇടക്ക് ഞാൻ പറയാ അങ്ങനൊക്കെ ആഹ് എടക്ക് ഞാനങ്ങനെ
ഇത് തന്നെ കടകളി ചെല്ലുമ്പോഴും അവൻ പറയും. ദാണ്ടേ എല്ല കളി വാട്ടറൊന്നും മേടിച്ചു തരാവോ? ഇതൊക്കെകൊണ്ടാ
ആഹ്
പോട്ടെ പൈനൊന്നര
അഹ്
ഫോൺ വിളിക്കുമ്പോം പറയുന്നേ കേട്ടിട്ടില്ലേ മൊയാലാളിയാണോന്ന് ചോ
ആഹ് ഹാ ഹാ
ഉപയോഗിക്കുന്നുണ്ട്
മൊയലാളി വിളിക്കുന്നോ
അപ്പോം ഞാൻ മൊയലാളി എന്തൊരു ഒന്ന് പൊട്ടൻ. പൈസയും മേടിച്ചോ കൊണ്ടുവരട്ടെ എന്തെങ്കിലും ഇങ്ങനെ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് അമ്മാമ്മ ഫോണ് എടുത്ത് അന്നാലെ പൈസ കിട്ടു.
ആഹ് ഹാ
അല്ല അങ്ങനെ പറയൂന്ന് ഞാൻ
ആഹ് ആഹ് മനസ്സിലായി ആഹ്
ഇപ്പോ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഇപ്പോ പറയാനും, സതീഷേട്ടന്നോട് വണ്ടിയുടെ സി സി ഉണ്ടെന്നെ ഉം അന്നാ ചെലപ്പോ നോക്കിട്ട് വിളിക്കറാ ന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് നോക്കട്ടെ എന്നെ അപ്പോങ്ങാണ്ട് പറഞ്ഞ് കിട്ടുന്ന സമയത്ത് അങ്ങേര് നല്ലതാന്ന് പറയും
ആളിന്നെയൊക്കെ നല്ലതാ ഇപ്പോ ആളിനെ കൂട്ടിയിട്ടേ ഈ ജിപ്സം ബോർഡിന്റെ പണിക്ക് ഇങ്ങനൊന്നുമില്ലാതെ നടക്കാതെ ആളിനെ കൂട്ടിയിട്ട് കാര്യമുണ്ടോ
അതാ ഒരു പണിയും അവിടെ ഒന്നും ചെയ്തിട്ടില്ലന്നേ ഇലക്ട്രീഷ്യന്മാരും വന്നിട്ടില്ല ജിപ്സം ബോർഡിന്റെ പണിക്കാരും വന്നിട്ടില്ലെന്ന് ആകെ ആശാരിമാരെങ്ങാണ്ട് ഉണ്ടന്ന് ആശാരിമാരും പ്ലംബർമാരും
ആഹ് ആഹ് ആ അവർക്ക് ചിലപ്പോ ഓഗ വീട്ടിലൊന്നും ആയിരിക്കത്തില്ല അവര് ചുമ്മാ പറയുന്നത് ആയിരിക്കും അതായിരിക്കും അവരും വലുതായിട്ട് ഈട് ഇടാത്തെ
ഞാൻ അമ്മാമ്മേടെ അടുത്ത് പറഞ്ഞപ്പോഴത്തെക്ക് ആ അമ്മാമ്മ പറഞ്ഞ് എന്നെ ആധി കേറ്റല്ലേ നിങ്ങള് എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ രണ്ടും പറഞ്ഞില്ലായിരുന്നോ ഇന്ന പോലെ തീരത്തില്ല അമ്മാമ്മേന്ന് പറഞ്ഞ് അയ്യോ ആധി കേറ്റല്ലേ നിങ്ങള് അതാ പറഞ്ഞെ ആധി കേറ്റുവല്ല ഉള്ള കാര്യമാ പറയുന്നതെന്ന് ഞങ്ങള് ഉള്ളത് കരുതി ഇപ്പഴും അതിന്റെ ഒരു ഇതില്ലാത അവര് ഇരിക്കുന്നേ
ചെലപ്പോ പുള്ളിക്കാരൻ ഉണ്ടായിരിക്കാം അമ്മാമ്മയ്ക്ക് അമ്മാമ്മയ്ക്ക് ഇതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് അമ്മാമയ്ക്ക് അത് കൊഴ പ്പം ഇല്ലായിരിക്കും പക്ഷേ പുള്ളിക്കാരന് ഉണ്ടായിരിക്കും കാരണം പുള്ളി സൂപ്പർവൈസർ ആയിട്ട് നിന്നിട്ടുള്ള ജോലികള് ചെയ്തിട്ടുള്ളതായത് കൊണ്ടുവേ ഈ പണിക്കാരന്മാര് വരണ്ടായോ
ഒരു അവർക്കൊരു ഇതുപോലെ ചെയ്യിപ്പിക്കുവല്ലേ വാശിപ്പുറത്തെ ആഹ് അവർക്കൊരു ഇപ്പൊ ഇന്നൊരു കാര്യം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി
ഉം പുള്ളിയുടെ പ്രകൃതം അനുസരിച്ച് ഒരു മനുഷ്യനും പണിക്ക് വരുത്തില്ല അതായിരിക്കണം
ആ അതാണ് മെയിൻ പ്രശ്നം മിണ്ടാ ഇപ്പം പ്ലംബർമാര് വന്നാൽ അവര് ചെയ്ത് തീർക്കണമെങ്കിൽ ടൈല് ഇടണം ടൈല് പണിക്കാരൊന്നും ഇല്ലായിരുന്നെന്ന് പറയുന്നകേട്ട് ഇന്നലെയൊന്നും
ആഹ് ടൈല് വന്നാലല്ലേ പണിക്കാര് നിക്കാൻ പറ്റത്തൊള്ളൂ
അതാ ടൈല് അല്ല ടൈല് വന്നായിരുന്നല്ലോ ഇല്ലയോ
വന്നോ ഇല്ലേ ബാത്റൂമില് ശനിയാഴ്ച്ച വരെയും ടൈല് വന്നിട്ടില്ല ശനിയാഴ്ച്ച നീ ടൈൽ ഇറക്കിയായിരുന്നോ
അന്ന് നമ്മള് ഇറക്കി ഓ അതിലേ കല്ലല്ലേ ഇല്ലയോ നമ്മൾ ഇറക്കിയത്
കല്ല് കല്ല് അല്ലയോ ഇറക്കിയത്
ഉം
കല്ലും പിന്നെ ഇഷ്ടികേടെ പോലത്തെ പിന്നെ ഗ്ലാഡിങ് ടൈലും ക്ലാഡിങ് ടൈല് ഗ്ലാഡിങ് അല്ല ജി അല്ല സി ആ ക്ലാഡിങ് ടൈലെന്നാ
ഉം ഉം ഉം ആ ഇന്നൊന്ന് വിളിച്ചു നോക്ക ണം ഞാനിപ്പോ രാവിലെ പുള്ളിയെ വിളിക്കാന്ന് പറഞ്ഞ് ഇരിക്കുവായിരുന്നു
ആരെയെങ്കിലും വിളിക്ക് വേക്കൻസി ഉണ്ടേ നമ്മളേ കൂടെ ഒന്ന് ബുക്കെയ്യ്
ഓ എന്റെയൊരു ഒരു കൂറ പോലും എടുക്കാനില്ല ഉം ഞ ലോട്ടറി എടുത്തിട്ട് തന്നെ എത്ര ദിവസമായിന്നറിയോ
നിന്റെ കൈല് അത് നമ്മടെ കയ്യിൽ അതുപോലും ഇല്ല ഒരു രൂപ പോലും ഇല്ല ഞാൻ ഇന്നലെ റീ ചാർജ് ചെയ്തത് നുള്ളിപ്പറകി അന്നാട നാത്തിത്തെ നുള്ളിപെറുക്കി അള്ളാണെ സത്യം നുള്ളി പെറുക്കി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അക്കൗണ്ടിൽ കിടപ്പുണ്ടായിരുന്നു അപ്പൊ പിന്നെ നൂറ്റി അറുപത് രൂപയൂടെ മതി അതിന് നുള്ളിപ്പെറുക്കി കൊണ്ട് ഞാൻ പോയി ചെയ്തു ചെയ്തിട്ട് അവര് ചോ ദിച്ച് എന്താ നിങ്ങള് ഇങ്ങനെ പൈസ തരുന്നത് ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് ചേച്ചി ഇരുന്നൂറ്റി നാപ്പത് രൂപ അത് ഇച്ചിരൂടെ കഴിയുമ്പം അവര് പിടിക്കും എനിക്കൊന്നും ഇല്ലാതായി പോവും ആ ഇരുന്നൂറ്റി നാല്പത് രൂപയും തന്ന് ബാക്കി പൈസയൂടെ തന്നാ എനിക്ക് ഒരു മാസത്തേ റീചർജ് ആവും പിന്നെ കാശ് ഇടുമ്പോ അവരെന്തായാലും മൈനസ് ബാലൻസ് ആകും അവര് പിടിക്കൂന്ന് പറഞ് അത് വല്യരു പ്രശ് ആണല്ലെ എല്ലാവർക്കും മൈനസ് ബാ ഈ ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീം കോടതി ഉത്തരവാണ് ഈ മൈനസ് ബാലൻസ് ആക്കരുതന്ന് ഒരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ചുമ്മാ ഒരു ഒരു പ്രഹസനമായിട്ട് വെച്ചേക്വ ഒരാള് ഒര് ഒരു തമിഴ്നാട്ടുകാരന് ഒരാളാന്ന് തോന്നുന്നു അയാളെ തൊഴിലാളികൾക്ക് അക്കൗണ്ട് പൈസ ഇടുമ്പോഴത്തേക്കിനും അവരുടെ അയ അവരെ പൈസ മൊത്തം ജോലി ചെയ്യുന്ന പൈസ മൊത്തം ബാങ്കുകാര് പിടിക്ക കാരണം ഏ മിനിമം ബാലൻസ് ഇല്ലാത്തോണ്ട് അവരെ അക്കൗണ്ടിന്ന് പൈസ പിടിക്കും അദ്ദേഹം വാധിച്ച് അതിന് ആ അനുകൂലമായ വി തി നേടിയതാ പക്ഷെ അത് വെറും പ്രഹസനം മാത്രമായി പോയി
അത്ര ള്ളൂ അത് അവര് ഇന്ത്യ ട്ടാകെ അഹ് ഒരു നിയമം ഇറക്കണങ്കിൽ അത് കേന്ദ്രം ഇറക്കിയെങ്കിൽ മാത്രെ അത് കൊറച്ചെങ്കിലും പ്രാബല്യത്തി വരത്തൊള്ളൂ അല്ലാതെ പ്പൊ കോടതി പറയുന്നൊക്കെ ഇവര് കേക്കുങ്കിൽ പോലും പക്ഷെ അത് നടപ്പിലാക്കത്തില്ല അത് പിന്നെ ഒരാള പുറകെ കേസ് കൊടുക്കാൻ പോണം
ഉം ഉം ഉം ഉം ഉം എന്തൊയ്യാനാ
കോടതി വിധിയാകും
ഉം ഉം ഉം
ഉം
ഇന്ന് പ്പൊ ഞാനിന്ന് ഇപ്പ വിളിച്ച് ഇച്ചരി കഴിയുമ്പോ വിളിച്ചരന്ന് ഇത്തിരി കഴിഞ്ഞിട്ടല്ല ഇപ്പ വിളിക്കണം വെച്ചേന്നു ശേഷം
ആഹ് ലീ ആഹ് ഞാൻ വെച്ചന് ശേഷം പുള്ളിക്കാരനെ ഒന്ന് വിളിച്ചിട്ട് നീ ഞാൻ റസീവറാവ നീഒന്ന് വിളി ഇഞ്ഞോട്ട് വിളിച്ചാൽ മതി സമയായി വരുന്നു നീ പുള്ളിക്കാരനെ വിളിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കണേ
അത് ഞാൻ എന്റെ ഇപ്പൊ വെച്ച് കഴിഞ്ഞിട്ടേ ഞാൻ വിളിച്ചിട്ട് ഞാൻ അന്നനെം തന്നെ വിളിച്ച് പറയാ വരാൻ പറയുവാണോ ആ ഞ പറഞ്ഞു പുള്ളിയെ നോക്കട്ടെന്ന് പറഞ്ഞു
ആഹ് ആഹ് ഞാൻ വിളിക്കുന്നില്ല വിളിക്കുന്നില്ലന്ന് പറഞ്ഞ ഇപ്പം നിങ്ങള് ഉം പിന്നെ രാജേഷണ്ണൻ എന്തായാലും കാണു അനൊ മലാളി കാണും പിന്നെ നീ കൂടെ കാണും പിന്നെ നമ്മളുടെയും കൂടെ ഒള്ള പണിയുണ്ടോ അതായാലും നീ ഒന്ന് വിളിച വിളിച്ച് നോക്ക് വിളിച്ചു നോക്കിട്ട് പണി എന്തൊക്കെയാണൊന്നൊ അത് കഴിഞ്ഞിട്ട് ഞാനൊ ഒന്ന് വിളിക്കാം
ആഹ് ഞാ വിളിട്ട് ഞൻങ്ങോട്ട് വിളിക്കാം
ആഹ് ശരി
ഉ